ഹലോ
ഹലോ
കേക്ക്ണ്ടോ
ആഹ് കേക്കുന്നുണ്ട് അനക്ക് കേക്ണ് ണ്ടോ
ആഹ് പ്പകേക്ക്ണ് ണ്ട്
ആഹ് എന്താ ഫുഡ്ഡോക്കെ കഴിച്ചോ
ആഹ് ഫുഡൊ ഒക്കെ കയ്ച്ചു കഴിച്ചൂ വടെ ഇങ്ങനെ ഇരിക്കാണ് പ്പോ
ഒർങ്ങീട്ടൊന്നുല്ല ഒർങ്ങൂലേ ഉച്ചക്കൊന്നും
ഉച്ചക്ക് ഇന്റെ വീട്ട്ലാണെങ്കി ഒർങ്ങൂല. കെട്ടിച്ചോട്ത്താണെങ്കിലേ ഒർങ്ങൊള്ളു.
അതെല്ലാരും അങ്ങനെ തന്നെ
കെട്ടിച്ചോട്ത്താണെങ്കി മൂന്ന് മണിവരെ ഒർങ്ങും ഹ് ഹാ അല്ലെങ്കി ആഹ് അതന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഒർങ്ങലേ
ആഹ് അത് ശരി എന്ത് കുട്ട്യാളൊക്കെ എവിടെ
കുട്ട്യാളേ പറയാനൊന്നൂല ഞാൻ കല്യാണം ഇപ്പടത്ത് കൈഞ്ഞിട്ടൊള്ളു.
ഏ ഏ അയ്ശെരി എത്രായ് കൈഞ്ഞിട്ട്?
കല്ല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസം ഞാൻ പ്രഗ്നന്റായിട്ട് ഇപ്പം ആറ്മാസം സംഹ്
ഏ ഐശെരി ആഹ് വീട്ട് ആരെക്കെണ്ട്
അവിടേ കെട്ടിച്ചോടത്ത് മൂന്ന് മക്കളാണ് ഒര് നാത്തൂൻ ത്തൂനും ഒര് മൂത്തച്ഛനും മ് മ് ആഹ് ഒലോക്കണ്ട് പിന്നെ താത്താൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കുട്ട്യാള്ണ്ട് കാക്കീം തന്നെ കല്യാണം കൈഞ്ഞ് ഓൾക്കൂം രണ്ട് കുട്ട്യാള് ഓല് പിന്നെ വീട് മാറി പൊയിക്ക്ണ്.
ആഹ്
ഇവിടെ മഞ്ചേരി എവിടെയാ
ഏ
മഞ്ചേരി എവിടെ ഇങ്ങള്
അങ്ങനെ പറയരുത്
ഹ് ഹ് ഞാൻ ഞാൻ അയിൽ ചോയിച്ച വാട്സപ്പിൽ ചോദിച്ച
എന്താ പഠിക്കാനോ
ഞാന് പഠിക്കണ വെച്ചാല് ഓൺലൈൻ ആയിട്ട് ഡിസ്റ്റിൻസ് ആയി ഡിഗ്രി ചെയ്യുന്നുണ്ട്
ആഹ ആഹ്
പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കൊല്ലം മോണ്ടിസോറിയാം ചെയ്തന് പഠിച്ചീനി
ആ
ആ അത് നോക്കനുണ്ട് അപ്പൊ അതിനൊക്കെ ഡിഗ്രി വേണംന്നള്ളതൊണ്ട് ഡിസ്റ്റക്കാണ്ട് ഡിഗ്രി ചെയ്യാണ് പിന്നെ വീട്ടില് ആ അതൊരു വഴിക് പോണുണ്ട് ഞാൻ എന്റെ വഴിക് പോണുണ്ട്
പോയി പഠിക്ക കഴിഞ്ഞാ പിന്നെ അതിനുള്ള മാറ്റം ഇണ്ടാവൂല്ലേ
ഫോണിലാകുമ്പോ പിന്നെ ടൈംണ്ടല്ലോ വിചാരിച്ചു അങ്ങനെ നിക്കും പിന്നെ ബോറടിക്കുമ്പോ ഞാൻ ഈ നൂല് വർക്ക് ചെയ്യലുണ്ട് ക്രോഷന്റെ വർക്ക് ഉണ്ടല്ലോ അറിയോ
ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്ക
ആഹ കൊറെേ ഡ്രസ്സ് ഉണ്ടാക്കും പൂക്കള ഉണ്ടാക്കും
ആ ആ് ഞാൻ പണ്ട് പണ്ട് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിറെ ഫ്രോക്കൊക്കെ
ആഹ അതെ ആ അപ്പൊ ഇപ്പതിങ്ങനെ ചെയ്തൊണ്ടിക്കയാണ് അ ബോഡി സംഭവം അനെ
ആ എന്റെ മോള് അതേപോലെ പെ പെയിന്റിങ്ങ് ചെയ്യും
ആഹ പെയിന്റിങ് നല്ലരിതാണ്
ആ ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഒക്കും ഒക്കെ ഇഷ്ട
ഇതുപോലെ ഇൻസ്റ്റയില് കണ്ടാണെങ്കിൽ പൂതിയൊ കണ്ട അങ്ങനെ എടുത്തതാ
ആ അയ്ശേരി ഓളങ്ങനെ ക്യാൻവാസിലൊക്കെ പെയിന്റ് ചെയ്യും
എങ്ങനെ
ക്യാൻവാസിലൊക്കെ പെയിന്റ് ചെയ്യും
അതങ്ങനെ കുറെയായോ തുടങ്ങീട്ട് ചെയ്യാന്
ഓ അതങ്ങനെ ചെറുതായിട്ട് പഠികണുള്ളു എട്ടിലാണ് അപ്പ ഓള് ഓള റൂമിലൊട്ട അങ്ങനക്കെങ്ങനെ ചെയ്ത് അ പിന്നെ അയിന് ക്ലാസ്സ്‌ ഒന്നും ആ ക്ലാസ്സിനൊന്നും വിടണന്നൊന്നും ഇല്ലാത്തോണ്ടേ
ആഹ
നമ്മള അതിനനുസരിച്ച് ഇങ്ങനെ അതിനനുസരിച്ച് കൊണ്ടുനടന്ന മാറ്റ ഉണ്ടാവുമല്ലോ പിന്നെ സ്കൂൾ മദ്രാസ് ആ സ്കൂൾ മദ്രസക്കെ ആവുമ്പോ പിന്നെ ആഹ അതെ അങ്ങനെ ഓള് പത്താം ക്ലാസ് പഠിക്കാം മദ്രാസിൽ ഒമ്പതിലും പിന്നെ ചെർ ചെറുതൊരാളുണ്ട് ചെറുതൊ ഒരാളുണ്ട് ആൺകുട്ടി ഒന്നര വയസ്സായ ഹലോ കേക്കണില്ലേ
ഇവിടെ ഏഴ് മക്കളാണ് പറ്യ എന്റെ വീട്ട
ഏ ഏ അഹ് ശരി
ഈ താത്തണ്ട് കാക്കണ്ട് പിന്നെ താത്തപ്പോ ഇന്ന് വിൾ ഇമ ഛിനെ വിളിച്ചാണ്ട് കൊറ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ങ്ങള് ങ്ങട്ട് വെരി അർഞ്ഞ് അപ്പോ പിന്നെ ഉമ്മത് അത്താനടുത്ത്‌ക്ക് പൊയ് ക്യ അപ്പൊ ചെറിയ കുട്ടിയാണെങ്കി എൽ കെ ജിലാ ആ അപ്പൊ ഓള് വരും ഇപ്പച്ചി ഉസ്തദാ
ഏ
ഇപ്പച്ചി ഉസ്താദാണ്
ഉസ്ത്താദോ
ആഹ ഇപ്പച്ചി കൊച്ചി ഇപ്പൊ എറണാകുളത്ത്ഒരു പള്ളിയില് ജോല് സാധാ ചോറ് ഇന്നിപ്പോ ഇവിടെ ആയോണ്ട് പ്രത്യേകിച്ചൊന്നും മണ്ടല്ലോ
ആ ആഹ അത്ശരി
അങ്ങനെ
ഉ
ഞാ മെച്ചിക്ക് പോകാള്ളോണ്ട് ഞാൻ ഒന്നും ഇണ്ടാക്കണ്ടാർ ഞ്ഞ് അപ്പൊ ഒരു കറിം ഇഞ്ഞ്പിന്നെ അച്ചാറെ കൂട്ടിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തക്ക അന്ന് ഒരിസം എപ്പനിക്ക് പ്രഗ്നന്റ് ആയോണ്ട് ഇക്ക്എപ്പളും കുഷാറൊക്കെ വേണ്ടീന് പക്ഷെ ഇന്ന്പ്പ ഉമ്മച്ചിക്ക് അങ്ങനെ പോകാനുള്ളോണ്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുന്ന്
ഫുഡ് ഒക്കെ കഴിക്കേക്കാരംല്ലേ ഭക്ഷണത്തിന് വെറുപ്പുണ്ടോ
അയിനൊന്നും അല്ലല്ല അയിനൊ പ്രശ്നല്ല അപ്പൊ കഴിക്കാനൊക്കെ തുടങ്ങീ ക്ണേ
ആഹ ഛർദിയൊക്കെ ഇണ്ടായിന്നോ
ഛർദ് കൂടിയിട്ട് ഞാന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ആയി നു
ഞാന അങ്ങനെക്ക രണ്ട് എണ്ണത്തിനും
രണ്ടാം മാസൊക്കെ ആയ സമയത്ത് ഞാന്
ആ
ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി പിന്നെ അഞ്ചോസം നിന്നു അവിടെ
ആ ആ
ഭയങ്കരം ഇതെനു ഇപ്പോകൊഴപ്പൊന്നുല്ല ഇപ്പൊ പിന്നെ എല്ലാ തിാനൊക്കെ തൊടങ്ങി
ആഹ അത് ശരി എർച്ചി മീൻ അങ്ങനത്തെ കൂട്ട
നാന് മക്കള് സ്കൊൾട്ട ആ ഇപ്പൊക്കെ കൂട്ടും അങ്ങനെ സ്മെല്ല് ആയിട്ട് പ്രശ്നങ്ങളൊന്നും ണ്ടായിട്ടില്ല എനിക്ക് അത് പ ച്ചെള്ളം കുടിക്കാനൊരു പ്രശ്നം ണ്ടായിനി പിന്നെ എന്താ പറയാ രാവില് ത്തെ രാവിലെ ബ്രഷ് ചെയ്യുമ്പോ ഒരു പ്രശ്നംണ്ടായി നി
അത
അത് മാത്രല്ല ഇനി പിന്നെ ഫുഡ ഉ അല്ല ഇപ്പൊ ബ്രഷ് ചെയ്യാനൊന്നും കൊഴപ്പല്ല പച്ചെള്ളംകുടിച്ചാ തൊടങ്ങി ബ്രഷ് ചെയ്യാനൊക്കെ തെടങ്ങി പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി ഫുഡ് ഇങ്ങനെ എന്താ കഴിക്കാൻ കൊഴപ്പൊന്നുല്ലക്ഷെ ഈ സർദി ചെയ്തിന്റെ ബതീർച്ചയന്റെ ബാക്കി ഇവിടെങ്ങനെ കുടുങ്ങി നിക്കുമ്പളേ അപ്പൊ കുടിക്കാനരു ഇത അപ്പൊ ആ ണ്ടായിനി അപ്പൊ ഇവിടെ കുടുങ്ങിക്കുമ്പോക്ക് പിന്നെ ഛർദിക്കാൻ തോന്ന അങ്ങനെയാണ് ഛർദി ഉണ്ടാവണത്
വെള്ളം എല്ലാം കുടിച്ചാ മതി
ഉ നല്ല ഇപ്പൊ കുടിക്കാൻ തുടങ്ങിയ ഇതുവരെ തൺ നണ്ടെള്ളം കുടിച്ച്ു തണ്ടുെള്ള കുറ കുറച്ച കുടിച്ചങ്ങനെങ്ങനക്ക ന അഞ്ചു മാസം തകച്ചു
ഞാന് മൂന്ന് നാല് അതേപോലെ അഞ്ചു മാസം ഒന്നും ഓടിക്കല വെള്ളമല്ല ഒന്നല്ല ഒരു സാനുൽവറൊന്ന് ഷർദി
മറ്റ ഇതാ കൊയങ്ങൂരല്ലേ അങ്ങനെയൊക്കെ ആ
ഞാൻ പത്ത് കിലോ കുറഞ്ഞീന്ന്
ഓ എന്റെ ഇതിലട കൂടെ വന്റെ ഒന്നര ല്ലങ്ങങ്ങിക്കഴ നി
ഉം
അപ്പൊ എന്താപ്പ ആ സമയത്തൊന്ന് പ്രഗ്നന്റ് അമ്മിയ അബർസനായി അതെ അപർഷനായ സമയത്ത് ഞാന് ഒരു പത്ത് പന്ത്രണ്ട് കിലോ ഉറങ്ങീച്ച ആ ഒരു സങ്കടത്തിലും പിന്നെ ഇത് റസ്ത്തിന്റെ അതിലക്കെ ഒെ ആകം കെട്ട് പ രണ്ട് പന്ത്രണ്ട് കിലോനൊക്കെ കുറഞ്ഞ ഞാാന് ഇപ്പൊ പിന്നെ എത്ര മാസ ലാസ്റ്റ് കാണ പത് മുപ്പത്തിേഴ് കിലോ ആാലും ഇനിപ്പൊ കുറച്ച കൂടി ഉണ്ടാവുംപ്പൊ ഫുഡ്ക്കെ കഴിക്കാൻ തുടങ്ങിയൊക്കെ ആയത കൊണ്ട് കുറച്ചുണ്ടാവുന്നെ പറ്റ കുറവാണ് ഞാൻ പി എനിക്ക് എപ്പോഴും മുപ്പത്ത ആറ് മുപ്പത്തിയേഴ് ഒക്കെ ഉണ്ടാവലുള്ളേ ഞാൻ ഓൾറെഡി അത്രേ ഉള്ളു പിന്നെ വർഷങ്ങാല ഫ അണ്ടായ സമയത്ത് അല്ല തടിയൊന്ന് ഉണ്ടായ സമ നാപ്പതും ആയിനു പിന്നെ പറ്റണ കുറഞ്ഞാണ്ട് മുപ്പതും ഇരുപത്തൊമ്പതൊക്കെ ആയിന്
ആഹ ആഹ
ഇപ്പൊ പിന്നെ അഞ്ചു മാസ ആയല്ല അപ്പൊ മുപ്പത്തേഴ് ആായിന് പിന്നെ ഇപ്പ അങ്ങനങ്ങനെ കൂട കൂടി വ വരണം കു പറഞ്ഞ കൂടി പിന്നെ ചണാനൊക്കെ തുടങ്ങിയൊണ്ട് പിന്നെ
ഉ ഉ ഉ അ ശരി നിങ്ങക്ക് കൃഷിയൊക്കെ ഉണ്ടോ
എവിടെ എവിടെ മക്കള ഇണ്ടായണ്ട് കൃഷിയൊന്നും നടക്കൂല ഒരു മുളക് വെച്ചാ തന്നെ അത ക്കെ രണ്ടു ദിവസത്തിന്റെള്ളില് പറച്ച് പോവും തന്റെ മക്കള് വരുമ്പോഴാണ് കഷ്ന ഉ ക്ക് നാലൊട്ടികളുണ്ട്
ആ ഹസ്ബൻഡന് എന്താ പണിയന്റെ
എന്റെ ഹസ്ബൻഡ് ഇതുവരെ മലപ്പുറത്ത് ഒരു കമ്പനിയിലായിന്നു
ഇപ്പൊ ബിസ്നസ് തുടങ്ങാനുള്ള ഒരു പ്ലാനില ഇപ്പൊ അവിടുന്ന് ഇറങ്ങീക്കണ അത അവര് അ കൊറയായി ബിസിനസ്സ് തുടങ്ങണം എന്നല്ല പൂരിച്ച് പയന്റെ വിനാലങ്ങനെ അടുക്കണ്ട് അടിക്കൂടെ പിന്നെ ഒരു ഹോട്ടല് എന്റെ കാക്ക ഒരു വൈറ്ററെ കണ്ട് ജസ്റ്റ് കേറ ഈര് ഇത് ക്ലച്ച് ആവണ വേരെ അപ്പ അതരച്ചട്ടങ്ങണെ ഇങ്ങളെ ഹസ്ബന്റോ
എന്നാ
എങ്ങനെറച് പോവണ്ടല്ലോ
കല്യാണം അഴച്ചെടുത്ത് പോവാ
അത് ഇനിപ്പോ അ അത്താഴ്ച വരാറഞ്ഞ്ക്ക്ണ്. ആവോ കേക്കുന്നില്ലേ? ട്ടെരി
ഏഹ അയ്ശരി ആ കേ
ഉം ഇങ്ങളെ വാട്‌സപ്പ്ത്തെ ഡിപി ഇങ്ങളെ മകളാ?
ആഹ
ആഹ
ആ മോളാ.
അതെ.
അഹ് വലുത് പിന്നെ ചെറുത് പിന്നെ പറ്റ ചെറുതാ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാണ് പിന്നെ ഇണ്ട
ഏഹ് പിൻണ്ടാര്ന്നതാ ആഹ് അങ്ങനല്ലേ ചെറുതാവൂലപ്പൊ
ആഹ് ഓന് ഒന്നര വയസായിട്ടൊള്ളു
ഏഹ് ങ്ങള് എന്താപ്പോ വീട്ട് ഇങ്ങളെന്തേലും ചെയ്യ വർക്കന്തേലും ചെയ്യുണ്ടോ അതോ
ഇല്ല ഞാൻ ഹൌസ് വൈഫാ
ഏഹ് ഏഹ് എന്തേലൊക്കെ ചെയ്യാ ചെയ്യാലോ ഞ്ഞിപ്പൊ.
ആലോയിച്ച്ന്ന്
ഇത് പ്പം അതെന്തേയ് ആ കോൺഫിഡൻസൊക്കെ കണ്ട് വന്നതാ അതറങ്ങി പൊറപ്പെട്ടാലേ വരൊള്ളൂ. ഇങ്ങക്ക് റൈഞ്ചിന് ചെറിയ ഇഷ്യുണ്ട്ല്ലേ? ഹലോ ന്നാ ശരീട്ടോ പതിനൊന്ന് മിൻറ്റായി ഏഹ് ഉം
അൽ
ആഹ് ഓക്കേ ഓക്കേ.